ഓഹ്
ആഹ് എന്തൊക്കെയ വർത്താ നങ്ങളൊക്കെ
എന്താ നല്ലതന്നെ പോണു ആഹ്
ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ മയക്കം കഴിഞ്ഞിട്ടില്ലേ
മയക്കം കഴിയൊക്കെ ചെയ്തുക്കണു ഈ മഴയ് ആഹ് നിസ്കരിക്കണം പിന്നെ മഴ പെയ്ത്ട്ട് പെയ്തോണ്ട് പോയപ്പോ ഒരു തണുപ്പേ
ആഹ അൽ
അപ്പൊ ങ്ങട് ആ പൊതച്ച്മൂടി ങ്ങനെ കെടക്കാൻ ആഹ നല്ല മഴ പെയ്യുമ്പോ അത്ര തണുപ്പ പ്പില്ല തോന്നും ചെറുതായിട്ട് മഴ പെയ്ത് പോയാൽ ആ് തണുപ്പല്ലേ അപ്പൊ ഇങ്ങനെ പൊതച്ച് കിടക്കാൻ നല്ലസു
അപ്പൊത് അപ്പൊ അത് നേരത്തെ പണിയൊക്കെ കഴിഞ് പൊതപിന്റുള്ള് കേയറിക്കാ
നേരത്തെ വെ ഹഹ കൊറച്ചേ രൊക്കെ അവിടെ രുന്നിട്ട് മക്കളൊക്കെ താ അവടെ
ഏ എത്ര മക്കളാ
നാല് മക്കള്ണ്ട്
ഏദ എന്താകുട്ടിയാളൊക്കെ
മൂന്ന് പെണ്ണുഒരാണു മൂന്ന് പെണ്‍കുട്ടിയാളെതാഴെയാണ് ആഹ ആ വല്ലൃയ കുട്ടൃള യ്ക്ക്ണ് ഹേ അ പോ ഒരുമോളുടെ കല്യാണം കഴിച്ചതാണ്
ഉം
പിന്നെ രണ്ടു മൂന്നാള് പഠിക്ക
ആ പൊതപ്പിന്റുളളി ടന്ന് ഇറങ്ങാറൊക്കെ ആയിക്കോണു നീച്ചാ തണുക്കുക തോന്നുന്നുണ്ട് നനിക്കാണെങ്കിൽ തണുപ്പുവല്ലാതെ ആകും വേഗം തണുത്തങ്ങ്ട് ന്നാളപ്പേതിലെങ്കിലും വരുമ്പോ ആഹ
ഉം ഉം
ഇപ്പൊന്ന് കുറച്ചായിട്ട് ന്ന് വെയർക്കാൻ തൊടങ്ങീറ്റ്ണ്ട് ബീ പി കൂടിയിട്ടായൊ എന്താന്ന അറിയില്ല വയർത്ത് ഇങ്ങനെ പോവും ഇപ്പൊ പ്രഷർ ഉണ്ട്
ഉം
എക്ക്
ഏ
ഹസ്ബന്റെന്തെയ്ണു
ഹസ്ബന്റ് ഇവിടുണ്ട്
അതെ
ഉം പോവാ നിക്കാണ് ഒന്നാം തീതിക്കൊക്കെ ടിക്കറ്റെട്ത്ത്ക്ക്ണ്
ആ നാട്ടില് ഗൾഫി പോവല്ലേ
മ് മ് മ്
ഉം ഇപ്പൊ വിരഹത്തിന്റെ ടൈമായിക്കാണ് രണ്ടുസം കൂടിയല്ലുള്ളൂ
ആഹ്
ആ ആ രണ്ട്വർഷം കൂടുമ്പഴാണ് വര്യ
എല്ലിപ്പൊ പോയി വന്നിട്ട്പ്പൊരഞ്ചു വർഷം ഇപ്പിവിടെ നാട്ടിലെന്നായി ഇപ്പയച്ചേതന്ന് പിന്നെ വേറെ പോവാ
ആഹ് ഇപ്പഞ്ച് വർഷം നിന്നിട്ടാണ് പോണല്ലിപ്പൊ ഏ അപ്പളായിക്കാരും ഭയങ്കര ബുദ്ധിമുട്ട്
ആ അതന്നെ ആദ്യായിട്ടാണ്ത്ര നിക്ക്ണത് കല്യാണം കഴിഞ്ഞിട്ടും കൂടി ഒന്നര വർഷൊക്കെ നിന്നിട്ടുള്ളൂ അപ്പൊ
ആ ആ ആ
പോയിനു അപ്പതായിട്ടാണ് അഞ്ച് വർഷം അഞ്ചര വർഷയി ഒപ്പം നിക്കലൊടങ്ങീട്ട്
ഉം എപ്പഴല്ലേ എനിക്കൊപ്പം നിക്കണം അത് എത്ര എൻജോയ് ചെയ്യണ്
ആ അതന്നെ
ഇപ്പെവിടെയെങ്കിലും കിട്ടണ ഒരു ബാഗ്യല്ലേ
ആ അതന്നെ
ഞാനിപ്പൊ ഇവര് ഹസ്ബന്റിനോടെ പോണ്ട പറഞ്ഞിട്ടിവിടെ നിർത്തിക്കാ ഇനിയെന്താണവന് സാധിക്ക്ണില്ല
ഉം
ഇവടെ നിന്നാ മതിന്ന് ഇവടെ നിന്നിട്ടെന്താ കിട്ട്ണെച്ചാ അത് മതീ പറഞ്ഞിട്ട്
ഉം
വല്ലാതെ
അയെന്നെ
ഉള്ളത് കൊണ്ട് കഴിഞ്ഞാ മതിന്ന് കാണാലോ കണ്ട് ഇതിപ്പൊ കൊറേ കാലം അവിടെ ആവല്ലോ ഇവിടെ അല്ലാത്ങ്ങനെ കഴിഞ്ഞിട്ടെന്താ
ഉം ഉം ഉം അങ്ങട്ടെൻജോയ് ചെയ്യാന്ങ്ങള് ട്രിപ്പൊക്കെ പോവല്ണ്ടാ വെക്കേഷൻല് എടക്കിലൊക്കെ പോയോ
അതിന് ചെലപ്പൊഴൊക്കെ എപ്പൊഴേലൊക്കെ ഒഴിവുള്ളപ്പോഴൊക്കെ പോകും എന്തെങ്കിലൊക്കെ തി തട്ടലും തിരി ക്കല്ണ്ടാവും പോകാൻ ഒരുങ്ങിയ
ആ ആ ആ ഇപ്പട്ത്ത്ങ്ങളെങ്ങട്ടാ പോയതിപ്പ ലാസ്റ്റ്
ഇപ്പ ലാസ്റ്റ് എവിടക്കപ്പ സ്ഥലം ഈ വാഴാനിയ
ഉം നിങ്ങളൊറ്റക്ക് പോയതാ അതാ ഫാമിലി മൊത്തത്തി പോന്നോ
ഞങ്ങള് ഫാമിലി
ആഹ് ആഹ് ആഹ് ആഹ്
അല്ലാതെയില്ല
ഇപ്പയിനോരോ ഫാമിലിയന്നെയ്ണ്ടല്ലോ ഓരോ വണ്ടിക്ക്
ഹ് ഹ് ഹ് ഹ് ഹ് വേറാര്ക്കും അയില് കേറാൻ പറ്റില്ല വേറാര്ക്കും ആഹ് ആഹ്
അത് ശെരിയാ
ആഹ്
ഇപ്പൊ ഒരു വീട്ടിലൊരു ഫാമിലിന്നെ ണ്ട് ഒരു വണ്ടിക്ക്
ഒരു വണ്ടിക്ക് മറ്റേതൊക്കെ ഒരു ഓട്ടോൽ രണ്ട് മൂന്ന് ഫാമിലി ഞങ്ങളെ എല്ലാരും വരെ കേറി പോയിരുന്നു ഇപ്പൊ ഒര് ഓട്ടോ വിളിച്ചാല്ല്ലേ ഞങ്ങക്ക് മാത്രേ കേറാറ്റുള്ളൂ
ആഹ് പറ്റുള്ളൂ
ച്ചാലും ഞങ്ങക്ക് ഞങ്ങള് അവര് ഡ്രൈവറും ഞങ്ങള് മക്കളും വ തള്ളേം മക്കളൊക്കെ ആയാൽ കണക്ക
ഉം കണക്ക
ഒരാളീം കേറ്റാൻ ഇല്ല കേർ ട്ടെ ചോയിക്കുമ്പോ അവർക്ക് കേറാൻ പറ്റണ്ടേ
ആഹ് പറ്റണ്ടേ
ഇല്ല അങ്ങനെ അങ്ങനെ പോവും ഇപ്പോ ഓരോ ഓരോ കൂട്ട അഞ്ച് ആഹ് ആമക്കളാ വിടെ പ്പ എവിട്ക്കെലും പോവാച്ചാ അഞ്ചാളരോ കാറെടുത്ത് പോയി എന്തേലും കല്യാണം ആഹ്
അല്ലായിന്ന് ഇപ്പ കയ്യൂല
പറ്റൂല
ഉം അതന്നെ
ഓട്ടോ വിളിച്ച് പോവലൊന്നും പിന്നെ ശരിയാവൂല
ഉം ഉം ഉം
അടുത്ത്ക്കൊക്കെ എവിട്ക്കേലൊക്കെ വെച്ചാ അങ്ങനെ പോകന്നല്ലാതെ
ആഹ് പോകാനല്ലാതെ ഉം ന്നട്ട് ഇജ്ജ് ചായയൊക്കെ കുടിച്ചോ പോത്പ്പ് ഉള്ളിൽന്ന് ഇറങ്ങ ങ്ങീട്ടുണ്ടാവില്ലലെ ചായ കുടിക്കണെങ്കിൽ തണുപ്പ് സ്വസ്ഥായിട്ട് കെടക്കാൻ ചെറിയ കുട്ടികളൊന്നും സല്യം ചെയ്യനില്ലാതൊണ്ട്
ഏഹ് സ ശല്യപ്പെടുത്താൻ വേരോന്നുല്ല
ആഹ് വരൂല
ഞ്ഞ് ഇപ്പൊ അവരാച്ചാലും ഇങ്ങനെ കെടന്നൊറങാ ച്ച വിളിക്കൊന്നുല്ല അവര് അവരുടെ കാര്യ ങ്ങൾ കഴിച്ചിട്ട് അവര് പോകും
ഉം ഉം ഉം
ഹസ്ബെന്റ വിളിക്കൊന്നുല്ല ആഹ് ഉച്ചക്ക് നല്ലൊരു മഴ പെയ്തിരുന്നു
ഏഹ്
ഉമ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങീക്ക്ണ്
ഉം, ഉം ആ പെയ്യ്ന്നില്ല. ഏഹ്
അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കെടക്കാൻ സുഖ. അവിടെങ്ങനെ മഴ ഇണ്ടോ?
ഇബടി ഇപ്പ ഓഹ്, രാവിലെയൊക്കെ നല്ല മഴേനി അപ്പൊ തുടങ്ങി കാലാവസ്ഥ കൂടി കെര്തീനി. പക്ഷെ, പിന്നെ ഒരുച്ച ആവുമ്പോത്തിനങ്ങനെ കൊറഞ്ഞ തെളിവ്ണ്ട്.
എന്തേനു മഴ നല്ലപോലെ പെയ്യും.
ആഹ്, പെയ്യ്ണൊന്നില്ല പിന്നെ, എന്താന്നാ മെഷീൻല് ഇട്ട് ഒണ ക്കിയാല് അത് കാറ്റട്ടി ഒണങ്ങാള്ള ഒരു ഗ്യപ്പൊക്കെ തെര്ണ് ണ്ട്. ഹ് ഹ് ഹ്
ഇന്റെ മി മിഷീൻല് ഒണക്ക്ണ്, ഒണക്ക്ണ് കംപ്ലൈന്റ് ആയിക്ക്.
ഏഹ്
അറീല, ആഹ്
ഏഹ്
അയില് ഇപ്പ ആകെ പ്രശ്നായി.
ഉം മഴത്ത് ഞാൻ പറയ അലക്കാനില്ലെങ്കിലും ഇപ്പ ഒണക്കാനാണ് വയങ്കര
ആഹ്, ആഹ് അതിന് വെയില് ഇണ്ടാവോണ്ടേ വെല്യ പ്രശ്നല്ല.
ആ ഇല്ല.
ഏഹ്, എപ്പഴെങ്കിലു ഇല്ലല്ലോ മഴ.
ആ അതന്നെ.
അതോണ്ട് പിന്നെ ഒണങ്ങി.
ആ ഒണങ്ങി കിട്ടും.
മറ്റെ പിന്നെ ഞാനരു മെഷീൻട്ട ആഹ് എന്നാല് ഫ് ഫുള്ള് വെയിലാ. രാവിലെ ഒരു മഴ ചാറിന്നൊള്ളൂ.
ഏഹ്
പക്ഷെ ഇന്നാലും നല്ല വെയിലാണ് നല്ലൊരു ഞങ്ങളെ ഉമ്മറത്തെ ഒരു വീട് വീടിരിക്കല് ഇണ്ടായിര്ന്നു.
ഏഹ്
അതൊക്കെ അടിപൊളി ആയിറ്റ് കഴിഞ്ഞു. പിന്നെ വേറെ അല്ല നല്ല വെയില്ണ്ട അർച്ചിട്ട്.
ഉം
ഉം ഇന്നലേനി ഇങ്ങട്ട് ആഹ്, ഏഹ് ഇങ്ങട്ട് എന്തേനി ഫുഡൊക്കെ?
അവിടെ എന്താ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി.
ഏഹ്, എല്ലാരും പോയോ ഇങ്ങള്?
ആഹ്, ഇമ്മരത്തന്നെ മുറ്റത്ത് ഒര് അപ്പൊർത്ത്, അപ്പൊർത്ത്. ആഹ്
ആഹ്
ഹസ്ബൻഡ് ഇവിടെ ഇണ്ടാവിലേ? ഇപ്പ വേറെ സ്ഥലത്ത്ക്ക് പോയിരുന്നു. അവര് ഇന്നെല രാത്രിയാ വന്നെ, അപ്പ അവര് പോയില.
ആഹ്, ആഹ് നിങ്ങളും കുട്ടിളും പോയിട്ടുണ്ടാവും.
ഞങ്ങള് ഞാനും കുട്ടിളും പോയി ആണ്ട് ഇമ്മ അവിട്ന്ന് വന്നിര്ന്നു. അപ്പൊ ഇമ്മയും പോന്നു. ഇന്ന് അനിയന്റെ ഭാര്യൊക്കെ വന്നിരുന്നു
ഉം ഉം ഉ ഓല്ത് ഇങ്ങളെ വീടിന്റെ അട്ത്ത്ന്ന് തറവാട്ട്ക്ക് കൊറച്ച് പോവാണ്ടോ
ഇല്ല തോ അധികൊന്നുല്ല കൊറച്ചെന്നെ ഒള്ളു പക്ഷെ ഇപ്പ അവര് തറ വീട് പണി വീട് പൊളിച്ചു പണിയാണേ അപ്പൊ അവര് വാടകക്ക് ഒരു വീട് എടുത്തിട്ട് അയില് ഇരി ക്ക്യാ ആഹ് അപ്പൊ അത് കൊറച്ച് അങ്ങട്ട് പോണം
ആഹ് ആഹ് ആഹ്
അപ് ഇവല് അവിടെ ചെന്ന് വിളിച്ചിട്ട് അപ്പ അവര് വന്നീരുന്നു പോകാന്
ഏഹ്
ഉം അവര് റബിഉൽ അവ്വലൊക്കെ ആവുമ്പോഴേക്ക് ഇരിക്കു എയ്ക്കാരം അവര് ഒരുവിധൊക്കെ കഴിഞ്ഞ്ക്കണു ഇപ്പൊ എന്താ ഇൻ ഇന്റീരിയൽന്റെ പണിയോ
ഏഹ്
അത് ഷോകേസിന് ഡോർ വെക്കലും
ആഹ് ആഹ് ആഹ് ന്ന്ട്ട് പിന്നെ എപ്പളാ പിന്നെ ഓല് പോയത്
അവര് ഇന്ന് രാവിലെ പോയേ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ടാ പോയേ ആഹ് നല്ലെ ചായക്ക് ചപ്പാത്തിയും കുറുമൊക്കെ ഉണ്ടാക്കി ഉം
ശരി
ഓൻ പടിച്ചിട്ട് പോയി ഉച്ചരിഞ്ഞിണ്ട് പോവാന്നൊക്കെ പറഞ്ഞ് പോവാണ് പറഞ്ഞ്ട്ട് പിന്നെ കുട്ടിക്ക് ചെറിയ കുട്ടിണ്ട് പോളിയൊ കൊടുക്കണം തുള്ളി മരുന്ന് കൊടുക്കാന് കൊടുക്കാനുള്ള ദിവസല്ലേ
ആഹ് ആഹ് ആഹ് അത് കൊടുക്കാൻ പോയിണ്ടാവും
ആഹ്
ഏഹ് അയ്ശെരി
ഇമ്മാക്ക് അങ്ങട്ടൊക്കെ പോകാൻ ഭയങ്കര മടിയാണ് ഇവിടെങ്നെ ആളെ എടേല് നിന്നിട്ട് ഇമ്മാക്കെ എപ്പോഴും ആളിങ്ങനെ കണ്ടിട്ട് അവിടെ ഒരാളൊന്നും അങ്ങനെ
ആഹ് ഒറ്റപ്പെട്ട് കൊണ്ടയ്ക്കാരം അങ്ങൻതെ ഒന്ന് ഒ ചെന്ന് കാണെന്നെ വാണ്ടിയരും
ആഹ് ചെന്ന് കാണണം ഇവടെ ഇമ്മന്നെ മുറ്റ ത്തിരുന്ന തന്നെ എല്ലാരും നാല് പുറും അപ്പർത്തുപ്പർത്തൊക്കെ ആളെയ്റ്റ്ങ്ങനെ കാണല്ലേ മിണ്ടീ പറഞ്ഞു ഇരുന്നിട്ട് അവടെ ആരേലട് ചെല്ലെന്നെ മാണം
ഉം ഉം ഉം ഇങ്ങളെ അട്ത്തെന്നെ ഇണ്ടാവൂലേ അയ്ലൊക്കെ വണ്ടീക്കെ പോവോ റോഡിന്നന്നേ ഏഹ് ഉം അങ്ങൻത്തോല്ക്ക് പിന്നെ ആൾക്കാരങ്ങനെ കണ്ടുകോണ്ട് നിന്ന്കാണ്ട് കാണാഞ്ഞാലേ അതാണ്
ഭയ ഭയങ്കര ഇതാണ് ആൾക്കാരെ കാണാഞ്ഞാലേ ഇന്ന് വരി ആഹ് ങ്ങള് പത്ത്പയ്നഞ്ച് വർഷൊക്കെ ആയി
ഏഹ് അയ് ശരി ഉം
പിന്നെന്താ മക്കളൊക്കെ വന്ന്ട്ട് എന്താ ചെയ്യ്ണ്
എങ്ങനെ
മക്കളൊക്കെ എന്ത് ചെയ്യ്ണ് ചോയ്ക്ക
ഒക്കെണ്ട് വ്ടെ ന്നായിക്കോട്ടെ ന്നാ വെച്ചാളി